ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
എന്താ സുഖ എന്താ അവിടെ വിശേഷം
സുഖായിട്ട് പോണ് കൊറെ ആയല്ലോ വിളിച്ചിട്ട് നമ്പറ് ആഹ് ചായ ഉം ഉം ചായ കുടി കഴിഞ്ഞിട്ടില്ല ചായ കുടിക്കാൻ ഞാപെ
ആല്ലേ കുട്ടികളെവിടെ ഏഹ് ഉം പിന്നെ എന്താ
ആഹ് എന്ത്‌ ഞാന് ഉം ഞാൻ അനക്ക് വിളിക്കണംന്ന് വിചാരിച്ച് നിക്കേര്ന്ന് അന്റെ നമ്പർ എന്റെന്ന് പോയിരുന്നേ
ആഹ് എന്റെ ഫോണ് ഇപ്പോ അയ്ന്റെഡെല് ഒന്ന് കംപ്ലൈന്റ് ആയി കുട്ടികടുത്ത്ന്ന് എന്തോ നെങ്ങിയതാ തോണ്ട് ഇങ്ങനെ പരസ്യം വര് ഫോണ് പിന്നെ ഫോൺ എടുക്കണതൊന്നും കിട്ടില്ല വാട്സ്ആപ്പ് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്
ആഹ് അനക്ക് മോള് തന്നതാവൂല്ലേ നമ്പറ്
ആഹ് മോള് തന്നതാ നമ്പറ്
ഉം അത് ശരിയ ഓരോ ഓ ഉം ഓള് തന്നെ എന്നോട് പറഞ്ഞിരുന്ന് എനിക്ക് എന്റെട് ഞാൻ തരാന്ന് അപ്പ പിന്നെ ഈ ഓ ഇയൊ പാവ പറഞ്ഞേ ഓള് എനിക്ക് മെസ്സേ തേച് ഞാ എന്റെ നമ്പർ ഓള്ക്ക് കൊടുത്തോളന്ന് അപ്പം പിന്ന ന്നായിക്കോട്ട ഈ വിളുവല്ലോന്ന് വിചാരിച് ഇങ്ങനെ നിക്കന്നെ ന്നെയാണ്
എന്നിട്ട് എന്തൊക്കെയണ്ടന്റെ വർത്താനം
ഓ നല്ല സുഖം അങ്ങനെ പോണ് അതിന്റെടുക്ക് ഇപോ വീട് കൂടിയിരുന്ന് കുപ്പില്ല ഞാൻ ആർക്കും പറയാൻ പറ്റിട്ടില്ല ചെറിയൊരു പരിപാടി ആരുന്ന്
അതെ ലേ അത് കൊഴപ്പില്ല്യ അങ്ങനെ കഴിയാൻ പറ്റാത്തവന്ന കൊഴപ്പ പ്പില്ല്യ ലോ
അതെ ഏതായാലും ഒരു ദിവസം അങ്ങനെ വരെനെ എനിക്ക് വീടിന്റെ വയിയൊക്കെ ഓർമ്മണ്ടാ?
ആഹ് വഴിയൊക്കെ അന്നാ പഠിക്കുന്ന സമയത്ത് വന്ന അല്ലേ? അവിടത്തന്നെല്ലേ?
മോളിനോട് ചോയിച്ചാമ തി അവള് പറഞ്ഞ് തരു അവള് ആഹ്. ആഹ്.
ഞന്റത പ്പാന്റെ പണികളൊക്കൊരുങ്ങിയോ?
ആഹ് കഴിഞ്ഞയിഞ്ഞ് ഇനിപ്പം ചായക്കെന്തേങ്കിലൊക്കെ ഇണ്ടാക്കണം മക്കള് വരുമ്പോത്തിന്. ചായെക്കെന്തേങ്കിലും പരിപാടി നോക്കണം.
ശരി കുടിരിക്കലിനി ന്നട്ട് കുടുംബക്കാര് മാത്രായിട്ടാണോ
ആഹ് ചെറിയൊരു ഫ ഒരു പരിപാടി ആയിരുന്നേ അപ്പം പിന്നേ ഭർത്താവ് പറഞ്ഞ് എന്റെ ആരോടും പറയണ്ടാ ഉം നീയും ആരോടും പറയണ്ടാന്ന് പറഞ്ഞ് അപ്പൊങ്ങനെ പിന്നെങ്ങനെ കുടുംബ ക്കാര് മ്മള് ഉം എന്റെ ഉം സുഹൃത്തുക്കളന്നെ ഒരുപാടുണ്ട്. അതെ അദ്ദേഹത്തിനും കൊറെ ഒരുപാട് സുഹൃത് അതെ അതെ അപ്പം കടൊക്കെണ്ടായിര്ന്ന്
ആഹ് വീടോര് വീടോര് ഇപ്പോ ഇവട്ത്തെ വരും പോലാലോ കടംങ്ങളും കാര്യങ്ങളൊക്കെ ആവ്മ്പഴേ വല്യേ പരിപാടിആയിട്ട് കഴിക്കാന്ള്ളത്ണ്ടാവില്ലല്ലോ എന്തായ്ലും ഇപ്പൊ കൊഴപ്പല്ല്യ പാലാച്ചി കേറേതോണ്ട്
അതെ എങ്ങനെയെങ്കിലൊക്കൊന്ന് കൂടണംന്നുള്ളൊരു ചിന്തയിലേ വേഗംങ്ങട്ട്
ആഹ് ആഹ് കുട്ട്യാളേം കൊണ്ട് വേഗം കേറി ന്നത് നന്നായി
പിന്നെ നിന്നോട് ഒരാളോട് മാത്രംഅതായ നിന്നോട് ഒരാളോട് മാത്രം പറഞ്ഞാ മറ്റുള്ളവർക്കൊക്കെ വെഷ് മാവോ ന്നേച്ചിട്ട് ന്നോട് ആഹ്
പിന്നെ ആഹ് ഒക്കെ ഒരുപോലല്ലേ അപ്പ പിന്നെ നമ്മള് ഒരാളോട് മാത്രം പറയുമ്പൊ അതൊരു എടങ്ങാറന്നല്ലേ നമ്മക്ക് നമുക്
രെ പിന്നെ അതൊരു ഉം പറഞ്ഞിട്ട്ണ്ട് നമുക്ക് എല്ലാര്ക്കും കൂടി ഒരു ആഹ് ഒരു പരിപാടിപ്പ വെക്കണംന്ന് പറഞ്ഞിട്ട്ണ്ട് അപ്പൊ അന്ന് അന്നേരം വരയ്ന്
ആഹ് അയിക്കോട്ടെ അന്ന് പറയോണ്ടു അപ്പന്ന് വരണ്ടാണല്ലോ പരിപാടിക്കേ
ന്റെ വീട് അവിടെന്നല്ലേ
ആഹ് അത് വടെ അട്ത്തന്നെ
ആഹ് അവ് മ്മ് പിന്നെ ഞാനാവയിക്ക് പിന്നെ വയ്ക്കൊന്നും വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ട് ട്ടില്ല ഞാാനങ്ങനെ പറയും എന്റെരു സുഹൃത്ത് അവടെ ഇണ്ട് നമുക്ക് പോണംന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം അയിന്റടീല് ഞങ്ങളിപ്പൊന്ന് ഊ ഊട്ടിയിലൊക്കെ പോയി ഇയ്യെവിടുക്കോ പോവുംന്ന് പറ- ഞ്ഞിര്ന്നു മോളും ഇയും പോയിര്ന്നോ
ആഹ് ഞാനേ ഇൻക്ക് പോകാൻ പറ്റീട്ടില്ല അപ്പത്തിനിവിടെ ഏട്ടന് വെയ്യാതൊക്കെ ആയിട്ടേ കണ്ണിന് ഓപ് പ്രശ്നൊക്കെ കഴിഞ്ഞ് കിടക്കാണ് ഉം തിമിരണ്ടായതാടോ അപ്പൊ പിന്നെ അത് ഓപ്പറേഷം കഴിഞ്ഞ് കെടക്കാ
ഓഹ് ഏതോ അയിനാത്രം വയസ്സായിട്ടല്ലല്ലോപ്പത്
അല്ലെയ് തിമിരം ഉണ്ടായിരുന്നു ഷുഗർ ഉണ്ടായിട്ട്.
ആഹ് ഷുഗറാ അത് ഭയങ്കര ആഹ് ശരി ശരി.
പിന്നെ അയിന്റെ അതിലിപ്പോ അങ്ങോട്ടും പോവാനും പറ്റാതെ വീട്ടിലൊക്കെ പോയിട്ട്. കൊറായി ഇതൊക്കെ മാറിയിട്ടൊക്കെ ഇനിയിപ്പോ എന്തായാലും ഓണത്തിന് പോവുള്ളൂ. ഈ ഓണത്തിനല്ലേ പോവൊള്ളൂ, സ്കൂൾ വിട്ടിട്ടല്ലേ പോവൊള്ളൂ.
ആഹ് ഞാന് എനിക്ക് ഇവിടെ ഉമ്മ ഇണ്ട്. ഭർത്താവിന് അപ്പ പിന്നെ ഞാനും അങ്ങനെ തന്നെ. എപ്പോഴെങ്കിലുമൊക്കെ പിന്നെ കുട്ടികളായി.
ആഹ് പിന്നെ നമ്മളെ പോക്കൊക്കെ കണക്കാ കാ കാരം തന്നെയാ ഇപ്പൊ കണക്കാ തന്നെയാണ് ഉം.
ഉമ്മ അങ്ങനെ വിളിക്കും വിളി
ആഹ് ഇങ്ങക്ക് പിന്നെ മദ്രസ ഉള്ളോണ്ടേ. അപ്പ പിന്നെ സ്കൂളില്ലാന്ന് പറഞ്ഞിട്ട് കാര്യയില്ലല്ലോ ആഹ്. ആഹ് അപ്പൊ സ്കൂളില്ലെങ്കിൽ സ്കൂളിൽ അങ്ങട്ട് പോവാ, അതിപ്പോ സ്കൂളില്ലെങ്കിൽ ഇങ്ങക്ക് മദ്രസ ഉണ്ടാവുല്ലോ. അങ്ങടേക്ക് പോവാനും പറ്റൂല്ലല്ലോ, ഉം അങ്ങടേക്ക് പോവാനും പറ്റൂ പറ്റില്ല
ഏതായാലും ഒരു ദിവസം ഇങ്ങോട്ടൊക്കെ ഇറങ്ങ് ഒക്കെ റെഡിയായി ശേഷം.
ആയിക്കോട്ടെ എല്ലാരും കൂടി കൂടിട്ട് വരുണ്ട്. അവരെല്ലാം മറ്റുള്ളവരെ വിളിച്ച് കൂട്ടട്ടെ അങ്ങനെ. അങ്ങനെ വരുണ്ട് ഉം ഉം. പിന്നെ എന്താണ്. ഇതാ മക്കള് ഇതാ ഇന്നിപ്പോ സ്കൂൾ ഒന്നുമില്ലല്ലോ കളിക്കുന്നേ. ഇവരെ എഴുതുന്നു പഠിക്കുന്നു ഒക്കെ നടക്കണണ്ട് എല്ലാം നടക്കണണ്ട് ഉം. പഠിക്കാൻ ഇടയിൽ അല്ലേ കളി നടക്കുന്നുണ്ട്, ഇല്ലേ ഇന്നായിരുന്നു. വിട്ടിട്ടില്ല, കല്യാണം കഴിഞ്ഞു ആഹ് വർഷത്തിൽ ഒറ്റയ്ക്കായി പിന്നെ ഇങ്ങ് പോന്നു. ഇപ്പൊ ഞാൻ കൊണ്ടേക്കലാണ് ആഹ് അക്ക രണ്ടെളം കൊണ്ടയാക്കലാണേ രണ്ടെളം കൊണ്ടയാക്കണം
ഏയ് അടുത്ത തന്നെയാണ് ഇതില്ല
ഇല്ല വണ്ടിക്ക് പോണേ ദൂരവും ഇല്ലടോ അപ്പൊ ആ വാനുണ്ട് പക്ഷെ അങ്ങോട്ട ഇത്ര
ആഹ് പിന്നെ നമ്മൾ അതിന് മാത്രം പിന്നെ നമ്മള് ഉം പൈസ അതിലേറെുണ്ടാവൂല്ലേ
ആഹ് ഏറിം അപ്പൊ പിന്നെ
ഉം
അപ്പൊ പിന്നെ രാവിലെ കോ
ആഹ് അയ്ശരി
ആയതോണ്ട് ഓക്ക് മൂന്നരക്കാണ് വിട ന നാല് ഇരുപതാാവും അപ്പ ഒന്നിച്ചില്ല പോക്കാവ
ആഹ് അയ്ശരി ആഹ് ആഹ് ആഹ് ഓക്കെ പിന്നെ ഇപ്പൊ എന്തൊക്കെ ആഹ് എങ്ങനെ ചെറിയൊരു ആഹ് ആഹ് പറ
ലോ രമ്യക്ക് വിച്ചി അറിയ ആഹ് രമ്യക്ക് വിളിച്ചിരുന്നോ
ക്കണ്ട് ഓള ആഹ് രമ്യനായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് ആഹ് അവടെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയല്ണ്ട് ആഹ് അവള് കൊഴപ്പല്ല ഇങ്ങനെ പോണൂ ആഹ് ആഹ് ഞാൻ അയച്ചേരാ അയ ആഹ് അത് ശരി ശരി ആ ഓള് പറഞ്ഞിര്ന്ന് എൻ അന്നീറ്റ് ഒരു തുല്ല്യ ബന്ധൂല്ല്യ. ഇയ് ഇപ്പൊ ഒന്നും വിളിക്കലൊ പറഞ്ഞി ര്ന്നു. ഞാന് അയ്ക്കോട്ടെ ഞാൻ അയച്ചരാ ട്ടോ.
ആയിക്കോട്ടെ ഇജ് അയക്കോണ്ടൂ ഓളെ നമ്പറ് മറ്റേത് ഞാൻ ഇന്റെ ഫോണ് കംപ്ലെയ്ൻ്റാന്നല്ലോ ഫോണ് കപ്ലൈന്റ് ആയ്ട്ട് നമ്പറോളൊക്കെ പോയി കൊറേ നമ്പറ് പോയി.
ആഹ ശരി ശരി ശരി ആഹ ശരി ആഹ ഓക്കെ ഓക്കെ
അ
ആഅയക്കാം, അയക്കാം ഉം ആതാ അന്ന പിന്നെ ഗ്രൂപ്പില ആഹ
ഏ
നാളെ ലീവാണേ
ഉ നല്ല ആഹ നാളെ ഞായറാഴ്ച ലീവ് അല്ലേ ഇന്ന് ഇപ്പോ വർഷകാറ്റെന്താ വെയിലാണ് ഇപ്പൊ ഫുള്ള് വെയിലല്ലേ എന്തൊരു ചൂട്
ആഹ ചൂട് വെള്ളൊന്നും എവിടല്ല ഇപ്പം
വെല്ലാതായാ വെള്ളണ്ടാവില്ലേ അതാണേ
ആ... വെള്ളല്ലാത്തവർക്കൊക്കെ ഇല്ലയ്
ആഹ് ഞാ ഞങ്ങള ആദ്യ- ഇപ്പങ്ങനെണ്നൊളു കല്യാണ കഴിഞ്ഞ് വന്ന സമയത്ത് ഇവടെ വളമായിനേയ് പൈസ- അടിക്കിയിരുന്നു നാന്നൂറ്റമ്പതുർ പ്യ മുന്നൂറ്റൈമ്പതുർപ്യ ഒക്കെ പൈസ കൊട്ത്തക്കായിഞ്ഞു ഇപ്പ കുഴക്കാാനൊക്കെ കുത്തിയിട്ടപ്പ വെള്ളണ്ട് കല്യാണം വുന്ന സമത്തക്ക വെള്ളല്ലേ
ആഹ ശരി. ഓ ആ ഏരിയ. എങ് പാട ഏരിയല്ലേ പാട ഏരിയല്ല
പാടേരിയല്ലെ ഏ
ആ ഏതായാലും കൊറച്ച് മഴ അനെ കൊറച്ചും കൂടൊക്കെ മഴേണങ്കിലേ ഉം എന്താ ചൂട് രാത്രി ഉം തോടൊക്കെ വള്ളം ഫുള്ള് പോയി മ്മ്..
ആഹ് ഫുള് ഒരുരു രണ്ടൂസം വെയ്ലർച്ചാ മതി ആഹ വെള്ളം വറ്റാന്
വെള്ളം പോയി ഏതായാലും നമുക്ക് പ്രാർത്ഥിക്കാ അത്രന്നെ.
ആഹ വ അതന്നെ വേറന്താ വരണ് വർഷക്കാല സമയമാണ് ഇപ്പഴാണ് ഇങ്ങനെ വെയിലേ
ആ അതാണ് അതാണ് ഭയങ്കര സങ്കടം. ഇത് മഴ ഓവർ ആയാലും നമുക്ക് പേടിന്നേണ്
ഓവർല്ലെങ്കിലും വെള്ളം കിട്ണത് പെയ്താമതി
അതെ വ ഇതിപ്പോ വേനല് ഫസ്റ്റ് തന്നെ വെള്ളം ഫുള്ള് പോണ അവസ്ഥ
അവസ്ഥയാണ്
ഉ മറ്റേ കുട്ടികളൊക്കെ സ്കൂള പോകുമ്പോഴും മ- പോകുമ്പോ മഴ നല്ലോം പെയ്തിട്ട് ഈ ഒരു മാസം ഫുള്ളായിട്ട് കിട്ടേണ്ട ഇതാ
ആഹ എവിടെപ്പത് കിട്ടണേ നിക്കണ്ടാ എവിടെപ്പ ആഹ പിന്നെ എവിടെ നഞമ്മള് പറഞ്ഞത്ര മഴൊന്നും ഇല്ല ഇപ്രാവ്ശ്യം
ആഹ ശരി
ഉ പിന്നെ ഇനിയിപ്പോ ഇണ്ടാകണ്ടെ ഇങ്ങക്ക്
ആ അതെ ചായകടി ഇണ്ടാക്കാനയിട്ണ്ട് ഞാനേ ഈ വിളിക്ക്. വിളിച്ച- അപ്പ അങ്ങനെയാണ് നിന്നതാണ്
ഉമ്മ എണീറ്റോ ഹസ്ബൻഡ് ഹസ്ബന്ഡ് വരാൻ അപ്പ വരാ
ഹസ്ബൻഡും വരാനായിട്ടുണ്ട് ഞാനേന്നായിക്കോട്ടെ ഞാനേ ഏതായാലും ഞാന് ആ എല്ലാരോടൊന്നും പറഞ്ഞിട്ടേ സെറ്റ് ആക്കട്ടോ പരിപാടീന്റെ
ആഹ പറയണ്ടു വിജക്ക്ട ന ഇര മറക്കല്ല കേട്ടോ ഓളത്താണ് ഇപ്പോ ഒരു കോണ്ടാക്ട് ഇല്ലാത്ത പിന്നെ എന്നന്നാായിയിക്കോട്ടെന്നപ്പന്നെ വിളിക്കണ്ട് എന്നാ ശരി എന്നാല് ട്ടോ